എന്തൊക്കെയുണ്ട് വർത്താനോ?
എന്താ നല്ല വർത്താനം അവിടെ എന്തൊക്കെ വർത്താനം?
ഇവെടല്ല വർത്താനം
ചായ കുടിച്ചോ കഞ്ഞി കുടിക്കാനായില്ലേ?
ആഹ ചോറ്ന്നാനായില്ലേ
രാവിലെ എന്ത് ഉണ്ടാക്കി
രാവിലെ ദോശ
ഉം ദോശക്ക് കറിയോ ചിക്കൻ കറി ഉ ദോശക്ക് ചിക്കൻ കറിയാണ് എല്ലാർക്കും
ആ ചിക്കനോ മീനോ അങ്ങനത്തൊക്കെയണ അവർക്ക് താല്പര്യം ഇപ്പൊ എന്നിപ്പോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ കഴയില്ലല്ലേ നമുക്ക്
ആഹ അപ്പൊ ഇവിടെ ചട്നിയാണ് ദോശൊക്കെ എല്ലാർക്കും കൂടുതൽ ഇഷ്ടം
ചട്നി ഇഷണാണ് രണ്ടാമത്തെ മോന് നല്ല ഇഷ്ടാ ചട്ട്നി
ഓ
പിന്ന ചിലപ്പോ അത്ണ്ടാക്കും ഇപ്പൊ ഒന്നു ഇല്ലെങ്കിൽ അത്ണ്ടാക്കൂ ഞാന് ശെവരി ആഹ ആ ചമ്മന്ത്തി ഒന്നും പറ്റൂല വലിയ മോനെ എത്ത പീതിൽ ചട്ടണിയ ആണ് വെച്ചു ഓന് പറ്റൂല എപ്പതാണല്ലോ ഉച്ചക്ക് അന്നെ ചിക്കൻ കറിയും ചോറും തന്നെ
ചിക്കൻ കറി ആ അപ്പൊ രാവിലെ വെച്ചതണല്ലേ
രാവിലെ തേങ്ങ അച്ച വെച്ച് ഇപ്പൊ മുളകിട്ട് അത അതിന് അതിന്ന് കൊറച്ച എടുത്തായിട്ട് തേങ്ങയുടെ അച്ചി
ഉം
ആ പണിയൊക്കെ കഴിഞ്ഞോ
അപ്പൊ രാവിലെ തേങ്ങരച്ച വെച്ച തന്നെയാണ് ഉച്ചക്കും
ആ ഉച്ചയ്ക്ക് മുളക് കിട്ടതാ
ആഹ രണ്ട വേറെ വേറെ ആക്കി വെച്ചതാവുംല്ലേ
ആഹ
ആഹ് പണി പണിയൊക്കെ കഴിഞ്ഞു രാവിലെ കൈയ്യും
ഏ എന്താ പാത്രം മുറണോ ചട്ടി പാത്രം കൊച്ച സൗണ്ട് ഉണ്ടാക്കി
അല്ലെങ്ങള് ദോശ ആരഞ്ഞപ്പോഴ എന്ന നാല്ത്തോഷക്ക് കൂട്ടിയേക്കാല വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ നിങ്ങൾ പറഞ്ഞപ്പോ ഒരു ഓർമ്മ
ആ ഞാന് രാവിലെ വച്ചേരിന്തൊക്കെ കൊള്ളത്തിട്ടാണ് തരാ മസാലദോശ ഉണ്ടാക്കാം
ആഹ ആ എ മസാലദോശക്ക് എങ്ങനെയാണ് ഇത് ഇടല് മസാല മാത്രം സെപ്പറേറ്റ് ആക്കി ഉണ്ടാക്കി എങ്ങനെ
ആ അത് വേറെ ഉരുള കേഴങ്ങൊക്കെട്ടെ ഇണ്ടാക്കും ഉണ്ടാക്കും
അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരോ
അത് നമ്മള് വെല്ലയുള്ളി വെല്ലുവിളി എഞ്ഞ ത് ആ അത് വായിക്കി വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി വേസ് ഉം തക്കാളി ഇടൂല കേട്ടോ പിന്നെ എനിക്ക് മസാല എന്തൊക്കെ ഇട്ടാട്ട് ഉരുളക്കേങ്ങ ആദ്യം ആ തേങ്ങ ഇടൂല മസാല ഇത് നമ്മൾ ഉരു ഉരുളക്കേങ്ങ ആദ്യം കുക്കറിലിട്ട് വേവിക്കും
ആഹ
ആ എന്നാ പിന്നെ പണിയില്ലല്ലോ വേവിക്കാനുള്ളത് ആ അപ്പൊ അത് ഓടിച്ചിട്ട് പിന്നെ അതിലേക്ക് കടുവ മിക്സ് ചെയ്യും
ഉം പൊടികളൊക്കെ ഇട്ടിട്ട് ഉം ദോശ പിന്നെ സാധാ ദോശന്റെ ഇതു തന്നെ
ആഹ അത് പിന്ത ഒയന്ന കെടുങ്ങ അങ്ങ ഉയന്നിടല്ലേ ഒയിന്നിടും പി ആഹ പിന്നെ ആ ഉലുവ ഉലുവ ലേസം ഇടല്ണ്ട് ഇങ്ങള് ഇട ആഹ് പിന്നെ ലേസം ചോറ് ആഹ് ചോറ് കൂട്ടും ആ ഈസ്റ്റ് ഈസ്റ്റ് പിന്നെ നമ്മള അരച്ചേന്റെ ശേഷേ അയ്ക്ക് ഇടോള്ളൂ
ഇല്ലല്ല ചെലപ്പോ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോ ആഹ് അതൊക്കെ വരും അപ്പസോട ഇടും അയിന്റെ പകരം അപ്പസോട യൂസ് ചെയ്യും ആഹ് അങ്ങനെ
ചെയ്ത് നോക്കണപ്പൊ ഇസ്റ്റില്ലാത്തപ്പോ ഞാൻ ഇതിമ്മക്ക് ചെയ്ത് നോക്കാലോ അപ്പസോഡാ ഇവടെണ്ട് ക്ഷേ ഈസ്റ്റ് വാണ ന്ന്ള്ളതില് ഞാതന്നെ ഇടാറ്
ഉം അങ്ങനെ
ആ് ഇപ്പൊ തലേന്ന്റച്ച വെക്കണം പ്പൊ ഇന്നിട്ട് ച്ചങ്കിൽ ഞമ്മക്ക് കുന്നേരം അരക്കാൻ പറ്റൊള്ളൂ
ഇന്നിട്ടാലേ ആഹ അതന്നെ രാവിലെ ഇട്ട ഞങ്ങള് ഈ സമയത്ത ഇടല് ഉച്ചക്ക്
ന്നെന്താ ഫുഡ്
ഇന്ന് ബീഫ് വെച്ചിങ്ങണ് ബീഫ് കറിണ്ട്
ഉം
ഉം ആ സാധാ ചോറ് ഇങ്ങക്ക് ചിക്കൻ കറീം ചോറും
ആഹ
ണ്ടെങ്കി പിന്നെ അത് മതി എല്ലാര്ക്കും പിന്നെ വേറെ ഒന്നും ഉപ്പേരി ഇല്ല ഉപ്പേരിനോടൊന്നും താല്പര്യല്ല ആർക്കും വല്യ വലുതായിട്ട്
മക്കള് ഉപ്പേരി അങ്ങനൊന്നും കുളി കൂട്ടൂല പക്ഷെ ഹസ്ബന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഉപ്പേരി ഇതൊക്കെ വാണം ഇപ്പള് ആൾ ഇവിടെ നാട്ടില്ല്യ അപ്പ പിന്നെ കൊഴപ്പില്ല അപ്പൊ പിന്നെ ഒരു കറിതും കൂട്ടാനൊക്കെ മതി
കുട്ട്യേക്ക് ആവുമ്പോ പിന്നെ അതൊന്നും വാണ്ടല്ലോ
ഏഹ മക്കക്ക് ചിക്കനോ മീനോ എന്തെങ്കിലൊക്കെ കിട്ടിയാ മതി ഒർക്ക് കറിന്റെ ആവശ്യമില്ല വെല്യോൻ മാത്രം കറിന്റെ ആവശ്യള്ളു രാത്രിയക്കെ അത്ണ്ടാവും ഇല്ലേയ് ചോറല്ലെങ്കി വെക്കൂ ണ്ടാവല്ണ്ട് ഞങ്ങള് നമ്മള് ഒറ്റ വീടല്ലേ പിന്നെ ഒന്നായിറ്റണ്ട് വെക്കലാണ്
ആ ഉണ്ടാവുംല്ലേ എത്ര മക്കളാ
നാല് മക്കളാ ഉം വെല്യ ഓൻ ഇവടെ ഇണ്ട് പനായിട്ട് സുഖല്ല
ആ പനിയെന്നെ ഇപ്പ ന്റെ വീട്ടില് അനിയത്തിക്ക് പനിന്നെ പനി മാറി ഇപ്പതാ വീണ്ടും പനിക്കണ് രണ്ടാഴ്ച രണ്ടാഴ്ചോളം പനിച്ചു ന്ന്ട്ട് മാറി പിന്നെ തപ്പൊ ഇന്നും തൊടങ്ങിക്ക്ണ്
ഇല്ല മഴ ഇല്ല മഴ ഇപ്പം നല്ല വെയില
ഉം ആ ഇവടെ ഇവിടെപ്പ നല്ലോ പെഴ പെയണ പോല മഴക്കാറോക്കെ നല്ലോ മൂടി പക്ഷെ അത അങ്ങനെ പോയി വെയില് വന്നു നല്ല വെയില് വന്നുപ്പോൊ
അതിന്റെ എടക്കൊരു മൂടല് ഇണ്ടാവും
ആ
ഉം
ആഹ എടക്കൊരു മുടൽല് ശെര്യാണ് എ ടക്കൊരു മുടൽ കാണ
ഭക്ഷണൊക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല ബാങ്ക് കൊടുത്തിട്ടേള്ളല്ലോ അപ്പൊ കൊറചഴിഞ്ഞിട്ടങ്ങനെ ഒക്കെ മെല്ലെ മെല്ലെ മെല്ലെ
ഇല്ല ചിലര് കഴിക്കില്ല ചിലർ കൊടുത്ത ഉടനെ കഴിക്കും
ഉം ചിലര് ഒരു പത്ത് മണിക്ക് കഞ്ഞിയൊക്കെ കുടിക്കും ഒരു പതിനൊന്ന് മണിക്കൊക്കെ നിങ്ങള് കുടിക്കൂല്ലേ
ഇല്ല അവ അങ്ങനൊന്നുല്ല രാവിലെ കുടിക്കും പിന്നെ ഉച്ചക്ക്
ആ ഞങ്ങളും അങ്ങന തന്നെ ചില ഇപ്പ ത ഞങ്ങളെ തറവാടിലൊക്കെ അങ്ങനെയാണ് രാവിലെ പിന്നെ ഉച്ചക്ക് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്കൊക്കെ കഞ്ഞി കുടിക്ക് ക്കണം പിന്നെ ഉച്ചക്ക് ചോറ് ഞങ്ങളോട് ഇങ്ങനെയ തിന്ന ആ കഞ്ഞി എന്തങ്കിലും ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തരു ഉപ്പേരി വെച്ചക്കണെങ്കി അതിന്ന് കൊറച്ച് എടുക്കയേ പനിക്കും വേറെ എന്തലും ആ എനിക്ക് അയിനൊടൊന്നും താല്പര്യല്ല ഐല ഇഷ്ടമല്ല എ എപ്പഴേങ്കിലൊക്കെ ചക്ക ഒക്കെ എല്ലാരും തിന്നത് കൊറോണ കാലത്തായിരുന്നല്ലോ
ആ പിന്നെ ജ്ജ് കഞ്ഞിക്കൊക്കെ മറ്റേ വായക്കയും ചേമ്പും ഒക്കെ കൂട്ടാനുണ്ടാക്കല്ലോ അത് നല്ല രസാ താള് ചേമ്പിന്റെ താള്
ആഹ മനസ്സിലായി ആഹ ഉം അതൊക്കെ അതൊക്കെ കുട്ട്യാക്കൊന്നും പറ്റൊന്നുല്ല. വലിയവർ തിന്ന എന്നല്ലാതെ
ങ്ങടെ അവിടെ കഞ്ഞിക്കൂർക്കല് ന്നൊരു ഇതില്ലേ അത് കറിയാക്കോ ങ്ങൾ തര ആ ഒരു ചൊറിണെ
ഇല്ലല്ല കന്നിക്കൂർക്കളും മറ്റേ
ആ കഞ്ഞിക്കൂർക്കലല്ല വേറെന്തോ ഒരു ഇതുണ്ടല്ലോ തുക പോലെ തുകല്ല പക്ഷെ നമ്മുക്ക് ചോറി എന്താപ്പന്നെ പറെല് ആഹ മറ്റേതോ വേറെന്നുംണ്ടല്ലോ അത് വേറൊന്നുണ്ട് അത് ഞങ്ങള് താളിക്കാറുണ്ട് എന്താ പേര് പറയണേ എന്നറിയില്ല ചീര അല്ല ഏ ചീര മുരിങ്ങ ഒന്നുമല്ല
വേറെ നമ്മടെ താളിക്കല് ഇപ്പ അതന്നള്ളോ
ഉം ചീനി പുഴുങ്ങിയിട്ട് താളിക്കും ആഹ് മത്തന്റെല താളിക്കും ചെരങ്ങന്റെ
ആഹ ആഹ ചെരങ്ങ പിന്നെ ചേന പൂവൊണ്ട് ഉപ്പേരി വെക്കും
ചേനപ്പൂവോണ്ടോ? ആ വെച്ചോക്കിട്ടില്ല
അങ്ങനൊക്കെ വെക്കും ഇമ്മേക്കെ അങ്ങനെ വെക്കണണ്ടോ പണ്ടത്തെ ആൾക്കാരല്ല ഓലിക്കല്ലോ അറിയല്
ആഹ നിങ്ങക്ക് പച്ചക്കറികളൊക്കെ ഉണ്ടോ
പച്ചക്കറി മുരിങ്ങ അങ്ങനെക്കെ, വേപ്പില മുരിങ്ങ വേപ്പിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു. നിങ്ങൾക്കുണ്ടോ?
ഇല്ലല്ല ഞങ്ങൾക്ക് ഇല്ല ഇവിടെ മുളക് പൊടിച്ചു പൊടിച്ചിട്ടുണ്ടായിരുന്നു. വേനൽക്ക് കുറച്ചു വെയിലു കിട്ടിയപ്പോൾ അങ്ങ് പൊടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കുരുണ്ട് കവറിലണ്ട് ഇട്ട് ഒന്നായിട്ട് ഇപ്പോൾ തെളിർത് വന്നിന് ഉ അതൊക്കെ മാറ്റി കുഴിച്ചിടണം പിന്നെ ഇവിടെ നമ്മക്ക് അങ്ങനെ സ്ഥലല്ല കുഴിച്ചി ഇതോന്നുമല്ല ഇല്ല കൃഷിയില്ല പിന്നെ ഇമ്മടെ ഇതുണ്ട് ചാമ്പ ഉണ്ട് പിന്നെ പേരക്കണ്ട് അങ്ങനത്തെതൊക്കെ ഉള്ളു അല്ലാതെ തക്കാളി ഇങ്ങനത്തെല്ല കൃഷി ന്റെപ്പ ചെയ്യാരുന്നു ആ ഇഷ്ടമാണ് പക്ഷെ ചെയ്യാനുള്ള സ്ഥലം ഇല്യ ഇവിടെ അടുത്തില്ല പിന്നെ വിട്ട് നിക്കല്ലേ അവിടെന്ന പോയി ചെയ്യാൻ കഴയില്ലല്ലോ അവിടുണ്ടോ നമുക്ക് സുഖാണ് നനക്കണമെങ്കിൽ എന്തെങ്കിലുംചെയ്യണമെങ്കിലൊക്കെ എന്റെ വീട്ടിലുണ്ടന്റെ ഉപ്പ ചെയ്യും എല്ലാ കൃഷിയും മത്തന് ചേന ചേമ്പ് ഏ പിന്നെ എല്ലാതും ചെയ്യും
അതെപോലെ
ആ ഹലോ
നല്ല മണ്ണും നല്ല സ്ഥലവും വേണം നല്ല മണ്ണും ഇങ്ങനെ അവിടെന്ന് പോയി വര
ആഹ അടെപ്പണ്ടാവും ആ ഇപ്പ മയയായതോണ്ട് കൃഷിയിടൊക്കെ പാട വക്കിനാണന്റെ ഇപ്പ ഉണ്ടാക്കല് അപ്പൊ അവിടെക്കെ വെള്ളം കേറിയിട്ട് ഇപ്പൊ കൃഷിയില്ല അപ്പൊ വായ മാത്രേ ഉള്ളൂ ഉം
ഇന്ന് പാടത്ത് കൃഷി ചെയ്യാൻ നല്ല ഇതാണ് ഉച്ചക്ക് ഉറങ്ങോ
ആഹ ചെൽപ്പോ
ആഹ ഉച്ചക്ക് ഒറങ്ങിയ രാത്രി ഉറക്കംവരില്ല ഞാൻ അതാണ്ട് ഉച്ചക്ക് ഒറങ്ങാത്തെ പക്ഷെ ചെല കാലാവസ്ഥ കണ്ട നമ്മുക്ക് എല്ലാം ഒറങ്ങാനും തോന്നും
ആഹ
അങ്ങനെക്കെണ് അത് വേറെന്തൊക്കെയ വിശേഷം
ഒക്കെ നല്ലത്
അപ്പൊ ഒറങ്ങൂല ലെ ഉം എന്നിട്ട് ഫുഡ് കഴിക്കാനായോ
ഇല്ല ഫഡ്കഴിക്കാൻ ആയില്ല അത് ആണ്
ഉം ഉം കഴിച്ച അങ്ങനെ കെടന്ന പിന്നെ ഉറക്കം വരില്ലേ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കടന്നാ
ആഹ വേഗം ഒറക്കം വരും ഫുഡ് കഴിച്ച വേഗം ഒറക്കം വരുല്ലോ എന്ന ശരി എന്നാല് ഞാൻ വിളിക്ക
ആഹ ആയിക്കോട്ടെ ശരിന്നാ